സുഖാണോ
സുഖം
എന്താ അടുത്ത വ എനക്ക് സുഖം എന്താ വർത്താനം മഴയൊക്കെ ഇണ്ടോ?
ആഹ് മഴ ആഹ മഴ ഇന്നില്ല മഴയുണ്ടായിരുന്നു ഇന്നൊക്കെ നല്ല വെയില അലക്കാനൊക്കെ അത് ഒണക്കാൻ പറ്റിയ ദിവസം
ഇടെ വെയിലൊന്നുല്ല ഞാൻ എല്ലാം അല അലക്കി ഒണക്കി വിരിച്ചിട്ട്
ഉം ഞാനേ പൊറത്ത് കടലാസൻ ചെടി ഇല്ലേ അത് കുഴിശ്ശിടാൻ വേണ്ടി കൊണ്ടന്നു വെച്ചിനി ന്റെ അടുത്ത വീട്ടിലുള്ള ഒരു പെണ്ണ് കൊണ്ടന്നന്നിനി
അയിന് ന്തോ ബൊഗൻ വില്ല അങ്ങനെ എന്താ അതല്ലേ ആ നീയെ ചെ
ആ ഞാൻ ചെടി ഭ്രാന്തിയാ
എന്തെല്ലാം ചെടിയാ വീട്ടിലില്ലേ എന്തെല്ലാം ചെടിയായില്ലേ
അതന്നെ ബോ ബോഗേൻ വില്ല ഒരു പതിനഞ്ച്
പതിനഞ്ച് തരോ
വാനൽന്റെ ആ സീസണ്ല്ലേ പൂത്ത് കാണാൻ നല്ല രസ. ആ ഒരു ടൈ
ആ അടുത്ത വീട്ടിലും വെള്ള ചോപ്പ് മഞ്ഞ ഓറഞ്ച് ഇങ്ങനെ കാണാൻ എന്ത് രസാ. അത് ചെറുത് കുറ്റി കുറ്റിയില്ല അവര് വലുതാക്കലില്ല കുറ്റി കുറ്റി
ആഹ് അങ്ങനെ തന്നെ ഞാനും കുഴിച്ചിട്ടേ ചെറുതാക്കി. ചട്ടിയിലാക്കിക്കാണ്ട്.
വേ വേറൊരു വീടിലണ്ട് അതെങ്ങനറിയോ ഇങ്ങനെ ഗെയ്റ്റ് പോലെ. ഏ അതിങ്ങനെ മമ്മ മുന്തിരി മുന്തിരി വള്ളിയാക്കൂലേ? അ ആ ഗേറ്റ് ആക്കിട്ട് അത് മുന്തി രിവള്ളി പക്ഷെ അത് ഫുള്ളായി വിടരുമ്പോ നല്ല ഫോട്ടോല്ലോ എടുക്കാൻ പറ്റിയ സ്ഥലം ന ല്ല രസുണ്ടാവും.
ഞാനത് അങ്ങനെയാണീ ഏതെങ്കിലും വീട്ടില് കാണുമ്പളേ അവിടുന്ന് ചോയിക്കും ചെറിയൊരു തണ്ട്. ചോയിച്ചാണ്ട് കുഴിച്ചിടും. അങ്ങനെ തന്നെ ഇതൊക്കെ ഇണ്ടാക്കി ഞാൻ വാങ്ങിയൊന്നല്ല.
ആഹ്. അപ്പൊ വേറൊന്നുല്ല ഈ കടലാസ് പൂ മാത്രേ ഉള്ളൂ.
ആഹ് കടലാസ് ആഹ് പിന്നെ ഞമ്മള് പൊറത്ത് ഉള്ളില് വെക്കണ ചെടിയ്ണ്ട്. ക്ഷെ ഞാൻ ഉള്ളിലൊന്നല്ല ച്ചേ പൊറത്താണ്.
എനക്ക് റോസാപ്പൂ ആണിഷ്ടധികം.
എന്റെട്ത് റോസുണ്ടേനി അങ്ങനെ പലതരം. പിന്നെ റോസ് ഇൻക്ക് മതിലൊക്കെ കെട്ടിയപ്പളേ
വെക്കാൻ സ്ഥലില്ലാതായി പിന്നെ നല് ല്ല വെയിലും വാണം അയിനിക്ക്. ക്ക് വെയില് കമ്മിയ.
പച്ചക്ക് പച്ചക്കറിയും കൃ കൃഷി ചെയ്യലുണ്ടോ?
ആ പച്ചക്കറി എല്ലോം ചെയ്യും. പച്ചക്കറി ന്റടുത്ത് വയറ് വയ്തന വെണ്ട, വെണ്ട കായ്ച്ചു. വയ്ദന പൂത്തു. പയറ് പറിച്ചു. രണ്ട് റാശ്യം ഉപ്പേരിയച്ചു.
ഉം ചീരാ
ചീര ഇപ്രാവശ്യില്ല കഴിഞ്ഞ പ്രാവശ്യം ഐന്റെ മുമ്പത്തെ പ്രാവശ്യോം ന്റെടുത്ത് ചീര നല്ലോണ്‌ണ്ടായിരുന്നു. പിന്നെ മഴ പെയ്തില്ലേ മഴ പെയ്തപ്പളേ ചീരൊക്കെയെ വി
തക് തക്കാളിയും പച്ചമുളകൊന്നും ചെയ്യൂല്ല?
ആ പച്ചമുളക് ഇണ്ട്. തക്കാളി ഈ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിരുന്നു. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവിശ്യാണല്ലോ ഈ വേനൽ ക് ഴിഞ്ഞ വേനലിക്കില്ലേ അപ്പം ചെയ്തിരുന്നു പക്ഷെ വരസായ പിന്നെ
ഭയങ്കര പൈസയല്ലേ?
ഇപ്പൊ വെല കുറഞ്ഞക്കുണു. ഇപ്പത്രേ പത്തൊമ്പതറ്റേ ഉള്ളൂ.
ആ ഇപ്പൊ കുറഞ്ഞു ഈന്റെടക്കല്ലോ ഐമ്പതും എ എനിയും കൂടുന്നാ പറയ്ന്ന് മഴയാണെങ്കിൽ എനി എല്ലാ ആ സാധനത്തിനും വില കൂടുല്ലോ
ഉം ഞാനെ ഐനോരു മാസത്തിനുള്ള വാങ്ങിക്കോട്ന്ന് വെക്കല. അങ്ങനെ ആകുമ്പം ഉം അങ്ങനാകുമ്പോ വെല കൂടിയാലു നമ്മള അത്രങ്ങണ്ട് അറയണില്ല ഇപ്പ ഞൻ വാങ്ങിയ ടൈമില് നാപ്പതൊക്കെ ഇണ്ടെര്ന്നു.
ഇപ്പൊ മുട്ടക്കന്ത് വെലയാ.
ആഹ് മുട്ടക്ക് വെലണ്ട്. അതന്നെ മുട്ടീഞ്ഞൂ അങ്ങനെ തന്നെ.
അല്ല ദെവസവും മക്കള് സ്കൂളന്ന് വന് ന്ന കൈഞ്ഞാൽ കൊടുക്കുന്നോണ്ട് മുട്ട വേഗം തീരും. രണ്ടാക്കെ ഓരോന്ന് വെച്ച് കൊടുക്കുമ്പതന്നെ തീർന്നില്ലേ.
അത് ശരിയാ ഞാൻ ന്നെ അതൊന്നുംന്നുല്ല എന്നും ബേക്കറി നിർബന്ധ.
ഇവടെ അങ്ങത്തെ വാങ്ങൂല്ല. ബേക്കറി ഐറ്റംസ് ഒന്നും വാങ്ങൂല്ല.
പാല് വാങ്ങലണ്ട് അത് ഞാൻ വെയ്
ആഹ് വൈകുന്നേരം തന്നെ പാലില് വല്ലൃ പഴം അടിച്ചിട്ടാ കൊടുക്കാ അതിൽ ഈത്തപ്പഴം ഇട്ട് അങ്ങനൊ കൊടുക്കാ ലെങ്കി രാവിലാ കൊടുക്കലിപ്പം നല്ല തടി വെക്കുന്നോർത്താണ് തടിയെന്നും കാൺണൊന്നുല്ലാ പക്ഷെ അങ്ങനെ വല്യ പഴവും, പാലും പിന്നെ ബദാമും അണ്ടിപ്പരിപ്പും രണ്ട് മൂന്നെണ്ണം ഇടും. എന്നിട്ട് അങ്ങനെ അരച്ച് കൊടുക്കും
അല്ലാ പഞ്ചസാരടൂല?
ഉഹ് ഈത്തപ്പഴടും ഈത്തപ്പഴം നേരത്തെ ചൂടുവെള്ളത്തില്ട്ട് വെക്കും ആ ആ മധുരം ഇ
ആ അല്ലാഞാ പഞ്ചസാരട്ടാ പിന്നെ അയിന്റെ ത് പോയില്ലേ ഫലം ഇണ്ടാവൂലല്ലോ
നാനും ഭർത്താവും മക്കളും എല്ലാരും വൈന്നേരം അത് ഒരു ഗ്ലാസ് കുടിക്കും മ് വേറെ രാവിലെ ചായ് യേ പാലൊന്നും കുടിക്കൂല രാവിലെ സ്കൂൾ പോകുമ്പോ ചൂടുവെള്ളം കുടിച്ചിട്ടാ പോവ ഇവര് ചായ കുടിച്ച് ശീലൂല്ല നമ്മൊം കുടിക്കലില്ല അപ്പൊ മോം ബസ്സ് പോവുമ്പോ രണ്ട് പ്രാവശ്യം ഛർത്തിച്ച് അപ്പൊ പിന്നെ രാവിലെ കെടുക്ക്ന്ന രാവിലെയ് കുടിക്കല് ണ്ടായ ജ്യൂസ് അപ്പോ വൈന്നേരത്തേക്കാക്കി. രാവിലെ രാവിലെന്നെതാവുമ്പോ
അപ്പൊ രാവിലെ ചായ കുടിക്കാതെ ഓലെന്താ കഴിക്കാ പോവുമ്പോ?
വെള്ളം അവര് ചായ കുടിക്കാറി
അതല്ലെടീ വെൾ വെള്ളം മാത്രം കുടിച്ചാണ്ടാ പേ
വെള്ളം ഫുഡ്ഡയി ക്കും ച ചെറുചൂട് വെള്ളം ഫുഡ്ഡ്കഴിക്കോര് ആ അങ്ങനെ പാല് കുടി ല്ലാന്ന് പാല് കുടിച്ചേരം മോന്ങ്ങനെ ബസ്സ്ങ്ങന്നെ കറങ്ങി വരുമ്പോ കുഞ്ഞ് ഛർദിക്ക രണ്ടും മൂന്ന് പ്രാവശ്യം ഛർദ്ദിച്ചു. അപ്പൊ ഞാനത് വൈന്നേരത്തേക്കാക്കി രാവിലെ ലൈറ്റായിറ്റ് എന്നച്ചാ രാവിലെ എട്ടേ ഇരുവേന് ബസ്സ് വെരും മക്കള് ഏഴേ ഇരുവേന് എണീച്ചാ റെഡി ആവ ഒരെട്ടേ അഞ്ചാവുമ്പോ ഫുഡ്ഴിച്ചാൽ അപ്പാട് ബസ്ക്കറിയില്ലേ ദഹിക്കാൻ വേണ്ട്യ സമയില ല്ലോ
ആ അത്ശെ
ആ അതോണ്ട് അതൊയിവാക്കി വൈന്നേരത്തേകാക്കി.
തെന്നെ പാല് ഇന്റെ മകന് പാല് കുടിക്കണത് ഭയങ്കര ദേഷ്യ
കെറെ പറഞ്ഞാണ്ടങ്ങനെ പറയലൊട്ങ്ങും
ആ പാല് മടിയാ ഓന് പാലായിശ് ഇഷ്ടം കുടിക്ക ഈ ജൂസാക്കിയ ഇങ്ങനെ ഇങ്ങനെ ഇതെല്ലാം മിക്സാക്കിട്ട് കൊട്ത്താ കഴിക്ക്ന്ന്ല്ലാ
ണ്ട് അതാ ഞാ ചോയിച്ചത് അത്ടല്ല രസണ്ടാവോന്ന്?
ആ് നല്ല രസാ നഡ്സല്ലപ്പോ അഞ്ച് അഞ്ച് ബദാമും അഞ്ച് അണ്ടി പ്പെരു അഞ്ചല്ല ഞാ പത്താടാ നമ്മആള് കൂടുതല്ണ്ടല്ലോ
അല്ല നേന്ത്രപ്പയല്ലേ ഇയ്യ്അട്ച്ച്ണേ? അപ്പൊ അഹ് ജൂസടിക്കു ആ അതന്നെ ജൂസടിക്കുമ്പോ ഒരു വേറെര്ത്
ഇല്ല ഇല്ല ഇല്ല ഒന്നുല്ല ഈത്തപ്പഴം നല്ലോ ഒര് എട്ട് എ ഈത്തപ്പഴന്നച്ചാ ഇപ്പ ഈ പ്രാശ്യം വാങ്ങിയ ഈത്തപ്പഴം ശരിയില്ല. അത്രതില്ല ഇല്ലെങ്കി നല്ല സോഫ്റ്റ് ഈത്തപ്പഴം അഞ്ച് അഞ്ചെണ്ണം ഒന്ന മൂന്നെണ്ണം ഇട്ടാത്തനെ നല്ല മധരാ ഇത് ശരിയില്ല ഇനി വാങ്ങുമ്പോ നല്ല വാങ്ങണം.
ഉം പിന്നെ ആ ഈത്തപ്പ യത്തിനൊക്കെ നല്ല വെലല്ലൃ.
് കടയില് മറ്റേ കിഴ് വിന് കിട്ടിയതാ അല്ല നല്ലത് വാങ്ങിയാ ല അത്ര ഒന്നുട ണ്ടല്ലോ പാട ഒന്നിച്ച് പത്തെണ്ണം ഒന്നും ഇടണ്ടല്ലോ നല്ല വാങ്ങിയാല ഒരു മൂന്നെണ്ണംല്ലാം ഇട്ടാ മതിയല്ലോ നല്ല മധുരം ഒരു നേരം ഏ നല്ല മധുരണ്ടാവും ആ ആഹ ഇന്ന് ഇന്നലെ മറ്റേ ആ് അവക്കാടോ ഫ്രൂ അവഅവക്കാടോ ബട്ടർ ഫ്രൂട്ട് ഇല്ലേ? അ ആ അത് ഒന്ന് അപ്പറത്തെ വിട്ട് അവര് തന്നാൽ അതും കൂടി ഇട്ട് അപ്പൊന്ന
അയി ൻ ക്ക്‌ നല്ല ഇഷ്ട മഴക്കാലത്താണ്ടാവല്
ആ അപ്പറത്തെ വീട്ടി ഇവിടെ ഇവിടെ അതങ്ങനെ നിക്കൂല ടി ഇവിടെ കൊരങ്ങ വന്ന് എല്ലാം നശിപ്പിക്കും അപ്പർതെ വീട്ടിലുണ്ട് പത്തെ കുരങ്ങ് നശിപ്പിക്കും
ആ അതന്നെ കൊരങ്ങന്മാര് നല്ലോ അയ് മ്മേ കേറും
ആഹ് അല്ല വെറുതെ പഴുത്തൊന്നും ഇല്ല അപ്പളെ ക്കെ വെറുതെ - ചെറുതാവുമ്പോ തന്നെ
ഇന്റെ അനിയത്തി പറയണേക്കാ ഓള് കൊണ്ടന്നരലനി കൊണ്ടന്നരലുണ്ട്ഇ നിക്ക് മഴ മഴക്കാ ലാവുമ്പം ആ സീസൺ ലാണ് ഇ ണ്ടാവല് പക്ഷെ അതിന് രണ്ട് മരം വാ ണം ന്നൊക്കെപറഞ്ഞേക്കാ
അതൊന്നുക ഈ ഇത് പിന്നെ നമ്മ അങ്ങോട്ട് കർണാടക അങ്ങോട്ടെല്ലാം പോവൂലേ കൊടക് ഭാഗത്തല്ല അവിടെയല്ലാം പോകുമ്പോ അത് വ യങ്കര വേല കുറഞ്ഞ് വിക്കും ഇപ്പൊ ബസ്സിലെല്ലാം പോകുമ്പം ഇപ്പാ ഊട്ടിങ്ങോട്ടല്ലാം പോവുന്നടത്തോളം ചെറിയ പൈസ കിട്ടും പക്ഷെമ്മ ബസിലാകുമ്പോ നമുക്ക് വാങ്ങാ ൻ കഴിയി ല്ല വണ്ടി നമ്മളെ സ്വന്തം വണ്ടിയിലെല്ലാം പോകുമ്പോ നിർത്തി വാങ്ങാം അയ് പാലക്കാടെല്ലാം അങ്ങോട്ടെല്ലാം പോയല് റമ്പൂട്ട കിട്ടാനും അങ്ങനത്തെല്ലാം ചെറിയ പൈസ കിട്ടും നമ്മൾ ഇവിടെ ഇരുന്നൂറ് മുന്നൂറ്ന്നെ വാങ്ങുന്നല്ലേ
ആ ശരിയാണ് ഇവിടെ റമ്പിട്ടാന് ഭയങ്കര വില
ആഹ് നമ്മളതോ ന്ന മക്കക്ക് പക്ഷെ അതെല്ലെ ഇഷ്ടം നമ്മക്ക് ഹോ അങ്ങ ത്ര യും പൈസ വേണ്ട ഇനി
അത് ശരി പിന്നെപ്പ ഇന്റെ വിടെ ണ്ടാ ണോണ്ടേ ഞാൻ വാങ്ങലില്ല പക്ഷെ ഒരു പ്രാവശ്യം ഞാൻ വിലകയി ചോയിച്ച കാണ്ട് ഞാനാകെ തെറ്റീന്ന്
അല്ല നാ ഇവിട ന്നും നടാൻ കഴി യില്ലടി ഇവിടെ കൊര അത് ണ്ടായ തോണ്ട് നമ്മക്ക് അങ്ങനത്തെ ഒന്നും നടാൻ കയി ല്ല നടാൻ കഴിയുന്ന ഏ എന്ന റയാ റോസ് പിന്നെ പൂക്കളും നടാൻ ഓ മറ്റേ മുള്ളില്ലാത്ത പൂക്കളും നടാൻ കഴിയില്ല അതെല്ലാം കുരങ്ങ വന്ന് നശിപ്പിക്കും പപ്പായനാൽ നടാൻ കയില്ല എല്ലാം നശിപ്പിക്കും പ വാഴ ഒന്നുംമ ചക് ഒന്നും കിട്ടൂല എല്ലാം കോരങ്ങ് നശിപ്പിക്കും
ഏ ഞങ്ങളെ നാട്ടില് ഇവിടെ പന്നികള വരാ ആ ഒരു ടൈമില് പന്നികൾ വന്നേ വാ ഴാതൊക്കെ നശിപ്പിക്കും
ആഹാളില
അന്ന് മലയിന്ന ഇറങ്ങിവരേ യി
ആ
മലപ്രദേശആ യോണ്ടേ
ആ ഇടെ കൊരങ്ങാന്ന് പക്ഷെ നല്ലോണഉ ള്ള സമയത്ത് നശിപ്പിക്കൂല്ല അവർക്ക് തിന്നാനില്ലെങ്കാന്ന് ഇങ്ങോട്ട് വര ഇല്ലെങ്ക ഇവിടെ വന്നിട്ട് നമ്മള വെള്ളത്തിന്റെ ടാങ്ക് ആണ് പൈപ്പ് പൊട്ടിച്ച് വെറുതെ ഒന്നായിടിം ഡാൻസ് കൽച്ചതാ രണ്ട് പ്രാവശ്യം പൊട്ടിച്ചു
ഉം
വെറുതെ കാണുമ്പോ പിന്നെ ആ പിന്നെന്താ
പിന്നെന്താ അങ്ങനെപോണു വേറെന്താ പ്രത്യേകിച്ച്
പ്രത്യേകിച്ചെന്താ
വേറെ മക്കളിപ്പോ വെത്ത് മോള്
മോള് വരണെങ്കി വഴുകുന്നേരം നാലു നാലര ആ ടൈമൊക്കെ ആവും
ആ
തന്റെ മകള് ആ ടൈമിലന്നെല്ലേ വരല്
നാ നാലുമണി ആ നാലുമണി
നാലുമണി
നാലു മണിക്കാ സ്കൂ ന്നാ ഇവര് ഈ ഫസ്റ്റ് ആദ്യത്തെ ഇതാ ആദ്യം ബസ് എടുക്കുമ്പോന്നെ ഇവിടെ കൊണ്ടിരും അതുണ്ട് രാവിലന്നെ കേറുന്നേ അതുകൊണ്ട് നാലു മണിക്കുവിട്ടാ നാലഞ്ചാകുംമ്പേക്ക് ഇവടത്തും
മ് ഇവിടെ ചെല ദിവസം നേരം വൈകും ചെല ദിവസേ കൊറേ സ്ഥലത്തൂകൂടെ പൊയ്ക്കണ്ടാ വര്യാ
ഇല്ല ഇത് എത്ര അടുത്താലും മിനിമം ചാർജ് എന്ത് ഇത്രയെടുത്ത് വേഗം അഞ്ച് പത്ത് മിനിറ്റ് വരെ ദൂരവില്ലാ പക്ഷെ പൈസ എല്ലായിക്കും ഒരേപോലെയാ
ഏ അല്ലാർക്കു ഒരേ പൈസയാ വാങ്ങണെ
അങ്ങനെയല്ലാ നമ്മൾ ഇത്ര അടുത്തല്ലേ അപ്പോ കൊറവില്ലേ മിനിമം ചാർജ് ആയിരാ നാല് മണിക്ക് സ്കൂളുവിട്ടാ ആ ഇവിടന്ന് അത്രേ ഇല്ല നമക്ക് നടക്കുബോ ഒരു മുക്കാ മണിക്കൂർ നടക്കാം പക്ഷെ പക്ഷ വരുന്നണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റിൻ്റുള്ള പത്ത് മിനിറ്റൂല്ല അഞ്ച് മിനിറ്റിന്റെ ദൂരേ ഒള്ളു
ഏ ഇവിടെ നാന്നൂറൊക്കെ ആവും നാന്നൂറൊക്കെയായൊള്ളെ ചെറിയ എമൗണ്ടാ
ആ അടുത്താ വർത്തരൂല്ല എന്നാ ഞാൻ വിളിക്കാ ഞാൻ നിവിളിക്കാടി ഓക്കെ